ഹലോ
ഹലോ കേക്ക്
ആഹ് ഇപ്പ കേക്കുന്നുണ്ട് പർഞ്ഞോ
ഹലോ ആഹ് കേക്ക്ണ്ടല്ലോ ആഹ് അതെന്നെ
ആഹ് കേക്
അല്ല ഇവന് ഫോർമുല ഫീഡിങ്ങാണ് കുഞ്ഞെ അപ്പൊ ഞാൻ അവനോ ഇത് ര ആ ആക്കിക്കൊണ്ട്ല്ലെ വെള്ളം ആറ്റിക്കൊണ്ടിരിക്ക അപ്പൊ അത് കൊറച്ച് കൊടുക്കാൻ വേണ്ടിട്ട്
ആണോ ആന്ന്
ക്ഷീണിച്ച് പ മറീട്ട്
ആഹ്വെഷന്നാ പിന്നെ ഞാൻ അല്ലാത ആകൂന്ന്
ആശുപത്രി പോയി ആഹ് വെ ആഹ് സ്‌നിക് മറ്റേ സ്നിക്കേഴ്സ് ല് പറയുന്നല്ലേ വെഷന്നാ പിന്നെ ഇങ്ങനെ ത് ഇണ്ടാവും ആഹ് അപ്പ അഹ് ആഹ് മെഡിസിന് എന്തെങ്കിലും കഴിച്ചായിരുന്നോ പാ പാരസെറ്റാമൊളോ ആഹ്
ആഹ് ഞാൻ ആഹ് കഴിച്ചു ഡോളോയും കഴിച്ചു പാരസിറ്റാമോളും കഴിച്ചു ഇന്നിനി ഇപ്പ ഇച്ച് രെ കഞ്ഞി കുടിച്ചിട്ട് കഴിക്കാന്ന് വെച്ചു ഇത്രേ നേരായിട്ടും ഒന്നും കഴിച്ചില്ല ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല
ആണോ ആഹ് ആഹ് ആഹ് ആഹ് എല്ലാം കൂടി കഴിക്കണ്ടട്ടോ ഇപ്പഴ് ഇങ്ങനെ കാണുന്നില്ലേ ഉം ഉം പെ ഈ പാരസെറ്റാമോളൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ലന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇതൊന്നും കഴിക്കട്ട് കഴിക്കരുതേന്ന് നിലവിളിക്കുന്നത് കാണാ
ആഹ് അതെ താ കഴിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് തീരെ വയ്യാതാവുമ്പൊ ഒന്ന് നിക്ക്യണ്ടേ
ആഹ് അതും ശരിയാ
ച്ച് പപ്പടം കഴിച്ചാ കൊഴപ്പൊ ഉണ്ടോ ഇല്ലല്ലോ അല്ലേ പേടിയുവാ പനിയായിട്ട് പ പ്പടം ഇനിം കഴിച്ചിട്ട് ഇനി എന്തോ തിന്നണ്ടേന്ന് ഉം പപ്പടവും കഞ്ഞിയും കൂടെ
ആഹ് അത് നല്ലതാ ആഹ്
ആഹ് ആഹ്
നമ്മളെ അവിടെ ആന്ന് എന്റെ അവിടെയൊക്കെ ക കഞ് ഇതിനെ പനി പിടിച്ച് കഴിഞ്ഞ അമ്മ എനിക്ക് കൂടുതലും തിന്ന്ന്ന് ബ്രെഡ്ഡ
ആഹ് ഇവിടെ ഒണ്ട് ബ്രെ ബ്രെഡും മറ്റേ ഇതും ഇരിപ്പൊണ്ട് നമ്മുടെ റെസ്ക്
ആഹ് ഇതൊക്കെയാ പനിക്ക് വേണ്ടിട്ട് അമ്മമാര് നമുക്ക് കൺ സൾട്ട് ചെയ്യ്ണ സാധനങ്ങള് കഞ്ഞി, ബ്രെഡ്, റസ്ക്, ബന്ന് ആഹ് അവരും അങ്ങനെയാ
ഇത്ര നേരം തണപ്പായിരുന്നു ഇപ്പ തേണ്ടേ ഭയങ്കര ആവി എട്ക്ക്ന്ന്
തന്നെയും അല്ല ഇന്നലെ രാത്രി ഒരു വല്ലാത്ത ഒരു വൃത്തികെട്ട കാലവസ്ഥയായിര്ന്ന് ചൂടൂല്ല തണുപ്പൂല്ല എന്തേൽ തണുപ്പുണ്ടായിരുന്നങ്കി പൊതപ്പങ്കി മൂടായിരുന്നേ പക്ഷെ ഈ പൊതച്ചത് എടുത്ത് മാറ്റുമ്പോ ത്തിക്കുംഒരു വല്ലാത്തൊരു പരവേഷം ഫാന് കൂ ട്ടി ട്ട്ട്ട് എന്നാ തണുപ്പും കിട്ടുന്നില്ല
ആണോ
ആഹ് രാത്രി അത്ര പറ്റീല്ല ഞാന്
എന്തോ കിടന്നപ്പോ തന്നെ എനിക്ക് ഞാൻ പി എസ് സി ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അത് രണ്ടു ദിവസം കൊണ്ട് എനിക്കത് മുടങ്ങിക്കുവാ അപ്പൊ ഇന്നലെ അതീന്ന് എന്നെ സാറ് വിളിച്ചിട്ട് കൊറെ വഴക്ക് പറഞ്ഞു
ആഹ് ആഹ് എങ്ങനെ ഓൺലൈനാണോ അതോ
ഞാൻ ഓൺലൈനായിട്ട് വാട്സപ്പ് ത്രൂ ആയിട്ട് പഠിക്കുന്നത് മറ്റേ ദിവസവും അവര് നോട്ട്സ് ഇട്ട് തരും അപ്പ അത് നമ്മൾ ഒരു ലിങ്ക് കൂടി അയച്ച്
ആഹ് ഹലോ
ആഹ് ആ ലിങ്ക് ലിങ്ക്‌ല് കേറി അയിത്തെ വൺ വേഡ് ക്വസ്റ്റ്യൻ
ആഹ് ആഹ് വൺ വേഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം അല്ലേ
ഹലോ
ലിങ്കിൽ കേറി ആൻസർ ചെയ്യുന്നാണ്ത് എന്തേ പറഞ്ഞേ ന്നോ ആഹ് വൺ വേഡ് ക്വസ് ഞൻ രണ്ടൂസം കൊണ്ട് അറ്റൻ് ചെയ്യുന്നില്ലേന്നേ എനിക്ക് ചെയ്യ
ആഹ് ആഹ് ഇപ്പം കേക്കാം ഇപ്പം കേക്കാം പറഞ്ഞേ
ആഹ് ഞൻ അവന് ഇത് പൊടി ആക്കുവായിരുന്നു അതുകൊണ്ടായിരിക്കും
ആഹ്
പിന്നെ വേ
അപ്പഴെ ആ ആ അപ്പ ഇങ്ങനെ വിശേഷം ഒന്നുമില്ല ഇതെക്കെ തന്നെ ഈ ഈ എന്നത്തെ പോയാ തന്നെ ഈ മഴയും കൂടി വന്നോണ്ട് പ്രത്യേകിച്ചില്ല നമുക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ
ആഹ് അതെ
ആഹ് പൊറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലേ എനിക്ക് ആഹ് ഒന്ന് എടുത്തും എവിടെയെങ്കിലും എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് വീട്ടിലിരിക്ക ഇഷ്ടല്ല എനിക്ക് എവിടെയെങ്കിലും ക്കെ ഇങ്ങനെ പോണം മുമ്പ് അങ്ങൻ ത്തെ പ്രശ്നൊന്നുല്ലാ പക്ഷെ ഇപ്പ എനിക്കിങ്ങനെ വീട്ടിലൊന്നും എപ്പഴും ഇങ്ങനെ ഉം ഇങ്ങനെ ഉം ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടല്ല എവിടെങ്കിലും ഒക്കെ പോണം ഒന്നും വേണ്ട ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു കറങ്ങി തിരിഞ്ഞു നടന്നാ മതി എനിക്കത് ഭയങ്കര ഇഷ്ടാ ഇപ്പ അങ്ങനെയായപ്പോ ഈ ഈ മഴേ കൂടി ആയോണ്ട് ഒന്ന് ഒരിടത്തും പോകാൻ പറ്റീല്ല എവിടെങ്കിലും പോയാലു ഒന്ന് വണ്ടീന്ന് പൊറത്തോട്ട് എറങ്ങാൻ പറ്റുന്നില്ല ഈ വേ ഏഹ് പക്ഷേ മഴ കാരണേ
അതെ അതെ ദേ ന് ഇവിടെ ഇപ്പഴേ ഇങ്ങനെ വെയില് പോലെ വന്ന് നിപ്പുണ്ടേ നമ്മള് എങ്ങോട്ടേലും ഒന്ന് എറങ്ങണ്ണം അപ്പം പെയ്യും
മെയിനായിട്ട് ഒന്ന് തുണി ഒണക്കായിട്ട് നോക്കിയേ അപ്പ പെയ്യും
അതെ അതെ അതെ കഴിഞ്ഞ ദിവസം തുണി ഒണക്കായിട്ടത് എടുക്കാൻ പോയതാണ് പനി പിടിച്ചത്
ഓഹ് ഹ മഴയും വെയിലും കൂടി ഒരുമിച്ച് വരുന്നത് ഭയങ്കര ഇഷ്ടാ.
ആഹ് കുറുക്കന്റെ കല്യാണാവാന്ന്.
ആഹ് ഞാനത് പറയാൻ വരുവാരുന്നു കോഴിക്കും കുറുക്കനും കല്ല്യാണോന്നു. എന്തെല്ലാം കഥകൾ.
അയ്യോ അന്ന് കുഞ്ഞിലെ നമ്മളത് വിശ്വസിച്ചു.
നമ്മള് വിശ്വസിക്കും.
ആഹ് കുറുക്കനും കോയീടെ കൂടെ കല്യാണം ആന്നും നമ്മള് വിശ്വസിച്ചിട്ടുണ്ട് അത്രയ്ക്കുള്ള ബുദ് ദ്ധികളൊക്കെ ഒള്ളായിരുന്നന്ന് ഉം.
ചിന്തിക്കും ഇപ്പൊ നമ്മള് ചിന്തിക്ക അന്നത്തെ രാത്രിതന്നെ കുറുക്കൻ കോഴിയെ തിന്വേം ചെയ്യും.
അതെ. കുറുക്കന് വിശക്കുമ്പം തീർന്ന്.
ആഹ് അതന്നെ കുറുക്കൻ കുറുക്കനെന്തായാലും കുറുക്കൻ തന്നെ കോഴി എന്തായലും കോഴിയും തന്നെ. അയിലെന്തായാലും മാറ്റം വരാൻ പോന്നില്ല. ഏഹ് പണ്ട് പിന്നെ വേറൊ ഏഹ് വേറൊരു കഥയൊണ്ടായിരുന്നല്ലോ പട്ടിക്ക് എന്നും രാത്രി കാവല് കെടന്നു മടുത്തപ്പോ കോഴിയിലെടു ത്ത് കോ എന്നും രാവിലെ കൂവണ കോഴിയിലെടുത്ത് രാത്രി കുരക്കാൻ പറെം എന്നിട്ട് കൊരയ്ക്കുന്ന പട്ടി രാവിലെ കോഴിക്കുപകരം കൂവാനും തുടങ്ങി. അങ്ങനെ ഒരു കഥയൊണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരു കഥയുണ്ട്, നമ്മളപ്പ നമ്മള് നമ്മള് അങ്ങനെയൊക്കെ പട് ട്ടിക്ക് സൗണ്ടൊണ്ടാക്കാൻ പറ്റോ അങ്ങനെയൊക്കെ. ചെയ്യാൻ പറ്റോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടി ബുദ്ധിയുപയോഗിച്ചപ്പോ
അപ്പഴങ്ങനെ ചിന്തിക്കാനുള്ള ആ ബുദ്ധിയില്ലല്ലോ പിന്നെ വേറൊരെണ്ണമുണ്ട് മറ്റേ നീലത്തി വീണ കുറുക്കൻ കാക്ക കുറുക്കനെ പറ്റിച്ചത് അങ്ങനെ കുറെ ക ഥയില്ലേ?
ആഹ് പിന്നെ മുന്തിരി തിന്ന മുന്തിരി തിന്നാൻ വേണ്ടി കുറു ക്കൻ ചാടി പോലും, ഏതെങ്കിലും കുറുക്കൻ മുന്തിരി തിന്നാൻ ചാടോ?
അതെ.
അപ്പഴ മുറുക്കൻ എപ്പഴ ഉം ശേ മുറുക്കനെന്ന് കുറുക്കനെപ്പഴും കുറുക്കൻ എപ്പഴും അ അതിനെയ പ്പഴും കോ കോഴിയും അങ്ങനെയുള്ള മാംസാഹാരങ്ങളെ പറ്റൂ.
ആഹ് അതെ അതെ.
അതൊരിക്കലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ പോകുന്നില്ല.
അഹ് നമ്മുടെ ആഹ് ആ കാലത്തെ നമ്മുടെ ഏറ്റവും വെല്ല്യ കഥകളാരുന്നു. മുത്തശ്ശിമാരൊക്കെ പറയുന്നതേ. ഉം മുത്തശിമാരൊക്കെ കഥ പറഞ്ഞ് നമ്മളെ പറ്റിക്കുവായിരുന്നു.
എനിക്ക് ഈ ഹൊറർ സ്റ്റോറീസ്സൊക്കെ കേക്കാൻ ഭയങ്കര ഇഷ്ടവാന്നേ. ഹൊററ് ഹൊററ് ക്രൈം ത്രിൽ ക്രൈം ത്രില്ലറൊക്കെ ഭയങ്കര ഇഷ്ടവാ. ഞാനേ എന്റച്ഛന്റടുത്ത് ഇങ്ങനെ പിന്നെ ഭയങ്കര സസ്പെൻസ് ആയിട്ടൊള്ള സ്റ്റോറീസൊക്കെ ഞാനങ്ങൻത്തെ സ്റ്റോറീസൊക്കെ ഒരുപാട് വായിക്കാറുണ്ട് പിന്നെ നമ്മുടെ എഹ് ഫോണിൽ തന്നെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമുണ്ടെ എങ്ങനെ ആ ഒരു ആപ്പുണ്ട് ആ ആപ്പിൽ ഒരുപാടുണ്ട് ഞാ ഇൻവെസ്റ്റിഗേഷനും അ ക്കൊയിട്ട് എനിക്ക്‌ ഇവെസ്റ്റിഗേഷനക്കെ ഭയങ്ക
ഞാൻ യൂട്യൂബിൽ ഈ പരസ്യം കണ്ടിട്ടുണ്ട് ഈ ആപ്പിന്റെ
ആഹ് അപ്പൊ
ആഹ്
ഞാന് അതിന്റെ ആഹ് എനിക്കതില് ഇൻവേസ്റ്റിഗേഷൻ ഒക്കെ ഭയങ്ക ഇഷ്ട. എന്ന് വെച്ച് കഴിഞ്ഞാ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുമ്പോഴ അതിന്റെ പാറ്റേൺസ് അതിന്റെ പാറ്റേൺസ് പിന്നെ അത് പോലീസ് ഇൻവെസ്റ്റ് ചെയ്ത് അത് ഇങ്ങനെ കണ്ടുപിടി പിടിക്യുന്ന പാറ്റേൺസ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ പുറകെ പോയി അ അതിന്റെ ഹെ അത്രേം നമുക്ക് ഒരു തുമ്പ് പോലും ഇല്ലാത്ത കേസായിരിക്കും. അതിലൊരു തുമ്പുണ്ടാക്കി കണ്ടുപിടിച്ച് യഥാർത്ഥ പ്രതികളെ പുറത് കൊണ്ടുവര ഒന്നാമത് ഭയങ്കര രു ഭയങ്കര ത്രില്ലിങ്ങാ. എനിക്കത് ഭയങ്കര ഇഷ്ടാ.
അതെ ഇങ്ങനെയൊക്കെ കഥക പുസ്തകങ്ങളൊക്കെ ക്കെ യാണല്ലോ. എനിക്കൊരു കുഴപ്പണ്ട്. നമ്മള് ഈ കഥപുസ്തകം വായിക്കുവല്ലോ. പിന്നെ നമ്മള് ഏതെലും സ്റ്റോറിയ ആഹ് നല്ല സ് സ്റ്റോറി എനിക്ക് പകുതിയാവബം നമുക്ക് ട്വിസ്റ്റ്‌റിയാനായിട്ട് നമുക്കൊരിത് വരുവല്ലോ.. എന്താ. എന്താ സംഭവിച്ചെന്നറിയാം അപ്പൊ ഞാ ഏറ്റും ലാസ്റ്റ്ത്തെ എടുത്ത് വായിക്കുവായിരുന്നു. അപ്പൊ അറിയാല്ലോ. ആരാ കൊന്നേ.
ആഹ് അതെ. ആഹ് ആഹ് അപ്പഴറിയ. എന്റെടുത്ത് ഞാൻ മുമ്പ് ലൈബ്രറിയില് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പ്ലസ് വണിൽ പഠിച്ചാന്ന നേരത്തെ റഷ്യൻ സാറ റഷ്യന ഒക്കെ നമ്മുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആട്ടുണ്ടായിരുന്നു. അപ്പൊ ഉം. ഹിന്ദി, മലയാളം, റഷ്യൻ ഇത് മൂന്നു ആയിരുന്നു നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ല മൂന്നും ഒരാക്കെ എടുക്കാൻ പറ്റത്തില്ല. ഇഷ്ടള്ളൊർക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഏത് വേണോങ്കി എടുക്കാം. ആഹ് അപ്പൊ റഷ്യ പഠപ്പിക്ക.. ആഹ് ഞാൻ സെക്കൻ് ലാഗ്വജ് മയാളം എടുത്തേ. എനി.. ക്ക് ബാക്കി അഞ്ച് ലാഗ്വേജും ഇംഗ്ലീഷായിരുന്നു. ആഹ് കമ്മ്യൂണിക്കേ- റ്റ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ജേർണലിസം, സൈക്കോളജി. ഇങ്ങനെയായിരുന്നു എന്റെ ഏഹ് ഇത് കോമ്പിനേഷൻ. അപ്പോ എനിക്ക് ഒരെണങ്കിലും മലയാളം പഠിപ്പിക്കണംന്ന് ഭയങ്ക ആഗ്രഹന്നു. പക്ഷെ കഴിഞ ഞാൻ പഠിച്ചതൊക്കെ മലയാള. അപ്പ മലയാളം വിട്ടൊരു കളിയില്ലാന്ന് പറ ആഹ് നല്ലത്ണ്ട്. എടുത്തു മലയാളം തന്നെ എടുത്തു. എനിക്ക് മടു പ്പം തോന്നിട്ടില്ല. ഒരു കാലത്ത് മടുപ്പും തോന്നത്തില്ല. എഴുതിയാലും വായിച്ചാലുവേ. അപ്പോം നറഷ്യൻ സാറ് അയാള് നല്ല നല്ല ഒര് നല്ല ഒര് എന്താ പറയാ പാവ ഒരു സാറാ. നല്ല കോമഡി അയാള് ഭയങ്കര വൈബ അയാള്.
ആഹ്
ഒരിക്ക ഞാൻ ലൈബ്രറിയിൽ പോയിട്ട് അപ്പൊ എല്ലാരും പറന്നുണ്ട് ഈ ആൽക്കമിസ്റ്റ് ഉണ്ടല്ലോ പൗലോ കൊയിലോന്റെ ആൽക്കമിസ്റ്റ്. ആഹ് അപ്പൊ എനിക്കത് വ എല്ലരും ഇങ്ങനെ പറഞ്ഞും ഫോണിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാന് ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പൊ എന്റെ ഒരു ത അത് ഭയങ്കര വൽ യ ബുക്കാ വായിച്ചു തീരത്തില്ലാന്ന് വിചരിച്ചിട്ട് എടുക്കാത്ത. പക്ഷെ അതൊരു ചെറിയ ബുക്കാ. ഒരുപാട് ജീവിതമൂല്യങ്ങളെ കുറിച്ച് പറയണ ബുക്ക. ഓഹ് ഞാനത് വായിക്കാ വാങ്ങിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ പോയ അപ്പോ ലൈബ്രറിയിലെ ടീച്ചർക്കന്നെ ഭയങ്കര കാര്യ. ഞാന് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിരി- ക്യുന്നുണ്ട്. അവരടുത്ത് വർത്താനം പറയുന്നുണ്ട്. അതുകൊണ്ട് അവർക്കന്നെ ഭയങ്കര കാര്യാ. അപ്പൊ ഞാന് അവരുട ട്ട് ചോദിച്ചിട്ട് ബുക്ക് എടുത്തപ്പോ അവരും എനിക്ക് വന്ന് ബുക്ക് എടുത്തുന്നേ. അപ്പൊ ഏഹ് റഷൻ ഈ റഷൻ പടിപ്പിക്കുന്ന സാറ് അവിടെ വന്നിട്ടുണ്ടായി വന്നിട്ട് എന്റട്ത്ത് പറഞ്ഞു ഓ ആൽക്കമിസ്റ്റാണോ? ആൽ-
ആഹ്
ക്കമിസ്റ്റ് വായിച്ചൊട്ക്കാം ലാസ്റ്റ് നമ്മള് ലാസ്റ്റ് ക്ലൈമാക്സ് സത്യം പറഞ്ഞ- നമ്മൾ വണ്ടർ അടിച്ച് പോവും ഭയങ്കര രസ്വാ ക്ലൈമാക്സ് എത്തുമ്പോ എന്തായാലും നീ ഞെട്ടും.
അ എട കഞ്ഞി തെളച്ച് ഞാനേയ് ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് വിളിക്കാം.
ആഹ് ഓക്കെ ഓക്കെ വിളിച്ചാ മതി ശരി.